പ
എ ല്ല ടക്കുന്ന ടീ
ഉണ്ടടീ ഇവിടെ മോന് നാളെ എക്സാം ഉണ്ട് സ്കൂൾല് ടെസ്റ്റ് പേപ്പറ് അപ്പൊ അതിന് പഠിപ്പിച്ചോണ്ടിരി ക്കാരുന്നേ ഹിന്ദിയുടെ ടെസ്റ്റ് പേപ്പറാ നാളെ
ആണോ
ഉം ഇവർക്ക് ഇപ്പ ആഴ്ചേല് ആഴ്ചേല് ഇപ്പൊ ഒര് ഇച്ചിരി ച്ചിരികഴിയും തോറും ടെസ്റ്റ് പേപ്പർ പോലെ നടത്തുന്നടി തിങ്കളാഴ്ച തുടങ്ങിയതാ നാളെയും കൂ ആ എല്ലാത്തിനും ഉണ്ടായിരുന്നു തിങ്കൾ തൊട്ട് തുടങ്ങി നാളെയാവു മ്പോതീരും
ആഹ് മോന് ട്യൂഷന് വിടുന്നില്ലല്ലേ
ട്യൂഷന് വിടുന്നില്ല ടീ അപ്പഴേ ഈ വർഷം തൊട്ട് ട്യൂഷന് ഈ വർഷം ട്യൂഷ ന് വിടാന്നും പറഞ്ഞോണ്ടാ കാര്യമായി ഞാൻ ക്ലാസ് പോന്നോണ്ട് ഇവനം ഇരുത്തി പഠിപ്പിക്കലോ ഒന്നും നടക്കുന്നില്ലടി. നമ്മളെല്ലാം എനിക്ക് എഴുതാനും ഉണ്ട് ഇപ്പനും എഴുതാനുണ്ട് അപ്പൊ രണ്ടും കൂടി ആവുമ്പോ നമുക്ക് പ്രാന്ത് പിടിക്കുന്ന് പറ്റത്തില്ല അപ്പൾ ഞാൻ വിചാരിച്ച് അപ്പോ ഈ ട്യൂഷന് വിടണ്ട എന്നും പറഞ്ഞിരിക്കുവാരുന്ന് അപ്പം ഈ വർഷം ഞാൻ വിചായിരിച്ച് ഒരു വർഷം ത്തേക്ക് വീടാ. അപ്പൊ എനിക്ക് സ്കൂ വൈകിട്ട് വന്നിട്ട് പിന്നെയും കൊണ്ടുപോയി ആക്കാനൊരു ബുദ്ധിമുട്ട്.
ല്ല കറങ്ങി കറങ്ങി വരുന്നതല്ലേ. അപ്പ ഞാനിപ്പ ഹോം ട്യൂഷന്റെ ഒരു കൊച്ചിന്റെടുത്ത് പറഞ്ഞിട്ടുണ്ടടി അപ്പ അത് നാളത്തൊട്ട് വരും.
ആഹ് അപ്പൊ അതെത്ര മണിവരൊക്കെ ഇരിക്കും?
ഇല്ലടി ഇവർക്ക് ഞാനിങ്ങനാ പറഞ്ഞത് ഈ പുതിയതായിട്ടൊന്നും പഠപ്പിച്ച് പഠിപ്പ പ്പിച്ച് പോവണ്ട കാര്യം അന്നന്ന് പഠിപ്പിക്കുന്ന ഒന്ന്
ജസ്റ്റ് കുഞ്ഞിന് ഒന്നും കൂടെ പഠിപ്പിച്ചിട്ട് ആ ഒന്ന് ഹോംവർക്ക് ക്കും കൂടെ ഒന്ന് ചെയ്യിപ്പിച്ചാ മതിയന്ന് പറഞ്ഞു. അപ്പ ഇവിടെ അടുത്തുള്ള മോളാടി ആ പണിക്കര കടവ്
ഉം
ആഹ് അപ്പൊ പിന്നെ
ആഹ്. അപ്പൊ അത് വരുവല്ലേ.
ആഹ് അത് വന്നെടുക്കാന്ന് പറഞ്ഞു അപ്പൊ രാത്രി ഏഴ് മണിക്കൊക്കെ വന്നാലും കുഴപ്പമില്ലല്ലോ എട്ട് മണി വരെ തിരുന്നാ മതിയല്ലോ. ഉം അങ്ങനെ വിചാരിക്കുവ.
ഉ. പിന്നെ ആഹാരമൊക്കെ കഴിച്ചോ, കുഞ്ഞിന് വല്ലോം കൊടുത്താ അപ്പൊ?
കുഞ്ഞിന് വൈകുന്നേരം സ്കൂള് വിട്ട് വന്നപ്പോ കൊടുത്തെടി, അതിന് ശേഷം ഒന്നും കൊടുത്തില്ല. ഞാൻ പറഞ്ഞില്ലേ ഞാനൊരിടത്ത് പോകുവന്ന്, മറ്റേ ഡ്രസ്സ് വാങ്ങിക്കാൻ. അങ്ങനെക്കെ പോയിട്ടൊക്കെ വന്നപ്പോ താമസിച്ചാരുന്ന് അപ്പൊ ഇവനെ ഞാൻ വീടിന്റടുത്തുന്നാ എടുത്തെ പടിഞ്ഞാറ്.
ആഹ് അവിടെ പുതിയൊരു ഷോപ്പ് തുടങ്ങിയന്ന് പറഞ്ഞ് അവിടെ കേറിയോ?
ഇല്ലടി കേറിയില്ല സമയം ഇല്ലാരുന്ന്. ഉം.
ഇനി അപ്പൊ പോവോ വീണ്ടും?
ഇന്നീ പോണവടി ഒന്ന് അവിടെ ഒന്ന് പോയി നോക്കാന്ന് പറഞ്ഞിരിക്കുവാരുന്ന് റേറ്റ് ഒക്കെ എങ്ങനെ ഉണ്ടന്ന് അപ്പൊ അവിടം വരെ പോയില്ല.
പിന്ന രണ്ട്മൂന്ന് സ്ഥലത്തൊക്കൊ പോയി പോയിട്ട്.. ഒരു പെട്രോൾ പമ്പിന്റടുത്തൊക്കെള്ളൊരു പുതിയ കട നിനക്കറിയാവോ? അതെക്കെ സൈഡില്
ആഹ് ആഹ് ആഹ്
ബോയ്സിന്റെ മാത്രം ഡ്രസ്സ്, അവിടെ കേറി ടീഷർട്ടക്കെ എടുത്ത്, പിന്നെ നമ്മട മ്മ്ച് ആ ബസ്സ്റ്റോപ്പിന്റക്ക അങ്ങോട്ട് പോകുമ്പഴത്തേക് അവിടെന്നും ടീഷർട്ട് എട്ത്ത്. ഇനി ഫന്റ് ഒക്കെ വാങ്ങിക്കണം ക്കണം. അപ്പ അതിന് വേറൊരു അപ്പോ വേറെ ദിവസം പോവാന്നും പറഞ്ഞോണ്ട് സമയവില്ലാത്തോണ്ട് ഇങ്ങ് തിരിച്ച് വന്ന്.
ആഹ്.. ആഹ്. ഞങ്ങൾ മൂന്ന്പേരൊണ്ടാരുന്നാ പോകാൻ?
ആ ഞാനും.. അപ്പച്ചിട മോളും വേറോരളും അപ്പച്ചിടെ മോളുവൊണ്ടാരുന്നടി അവളും വന്ന്. അവള് കരിനാഗ പള്ളിയിൽ നിന്ന് അവൾടെ വീട് സങ്കപ്പന മുക്കാ. അമ്മേ
ആഹ് പിന്ന കറിയൊക്ക! ചോറ്നോക്കെ എല്ലാതും ഉണ്ടോ
ആഹ് ചോറുണ്ടടി ഇന്ന് ഇവിടെ ചേട്ടന് നൈറ്റാ.
ആണോ
മ്മ്
പിന്നെ നാളെ ഉപ്പ വരും അപ്പൊ ചേട്ടൻ?
ഒരു ഏഴ് മണിയൊക്കാകുമ്പോ വരുവെടി രാവിലെ. പക്ഷെ... നാളെ എനിക്ക് ക്ലാസ്സൊണ്ടെടി ഞാൻ നാളെ പോകും. അയാള് നാളെ വരും. അപ്പോ ഉം -
ചെയ്ത് വെച്ചിട്ട് വേണം അല്ലെ അപ്പൊ പോവാൻ.
ആഹ് ചോറിവന് സ്കൂളിലും പോണവല്ലോടി.
ആ ആ നീ എത്ര മണിക്കെറങ്ങുവ പ്പൊ?
ഞാൻടി ഒരെട്ടേകാലൊക്കാകുമ്പോഴത്തേക്ക് എറങ്ങും.
മോന വിട്ട് കഴിഞ്ഞട്ടാണാ
ആ സാധാരണ ഞങ്ങളൊരുമിച്ചാടി പോകുന്നത് അപ്പൊ ഈ ബസ്സ് ഒന്നങ്കിൽ ഈ പിന്നന്തുവാ ഇപ്പോ അപേക്ഷിച്ചു ലേറ്റ് ആടി എട്ടരയൊക്കെ കഴിഞ്ഞിട്ടേ വരത്തോള്ള്. അപ്പെ ഞാൻ നേരെ പടിഞ്ഞാറോട്ട് പോയിട്ട് ബസ് എവിടന്നാ കാണുന്നന്നെച്ചാ കേറ്റി വിട്ടിട്ട് അങ്ങോട്ട് പോകും റെയിൽവേ സ്റ്റേഷനിലോട്ട്. അങ്ങനാ ചെയ്യുന്നത്. പിന്നാ ചെലപ്പോൾ ഞാനും ചേട്ടനുമിക് ക്കവാറും അടുപ്പിച്ചടുപ്പിചാണ് ഇറങ്ങുന്നത് ഞാൻ നേരത്തെ ഇറങ്ങുവാണെങ്കി ചേട്ടൻ കേറ്റി വിട്ടട്ട് വരും അല്ലെങ്കിൽ ഇവിടെന്ന് അച്ഛൻ വന്ന് കൊണ്ടുപോവൂ അങ്ങനൊക്കെയാ ചെയ്യുന്നത്. അപ്പൊ നാളെ ഇനിയിപ്പോ ഞാൻ പോകുന്നതിന് മുമ്പ്തന്നെ ഇവിടെ ചേട്ടൻ വരും രുവല്ലോ ഏഴുമണിയാവുമ്പോ വരും. എഴു മണി ആകുമ്പോയേക്കുംവരും അപ്പൊ ഞാൻ നാള എട്ടേകാലൊക്കാവുമ്പോഴത്തേക്കെഇറങ്ങും അതിനു മുമ്പേല്ലാം ചെയ്ത് വെച്ചിട്ട് വേണം, ഓട്ടവാടി രാവിലെ. പോവാണ്ട ദിവസം ഒന്നുംകൂടി ഓട്ടം ആണ്
അട്ടോ മീനൊക്കെപ്പ വെട്ടി വെക്കുവോ അതോ?
വെട്ടിയ മീനാടി ഇവിടെ കൂടുതൽ ഈ മറ്റേ എന്തെങ്കിലും മത്തിയും അതും ഇതും ഒക്കെ ഇല്ലേ അങ്ങന ക്കേള്ളൂ നമുക്ക് ഇവിടെ വെട്ടാതെ മേടിക്കുന്നത അല്ലാതീ വല്യ മീനെന്തെങ്കിലും വാങ്ങിക്കുമ്പോ വെട്ട് ട്ടിയ മേടിക്കുന്നത് എനിക്കങ്ങന വലിയ മീൻ വെട്ടാനറിയത്തില്ല. അപ്പൊ ഇന്ന് ഞാൻ പറ പറഞ്ഞില്ലേ നിന്റെ അടുത്ത് ചൂര മേടിച്ചാരുന്നന്ന്. ആ അപ്പോ ചൂര ആണ്. ഇവിട. അപ്പോ അത് കാരണം നാളെ രാവിലെ വെച്ച് കറിയൊക്കെ വെച്ചിട്ട് പോകാന്നും പറഞ്ഞൊണ്ട എനിക്ക്‌ ചോറ് കൊണ്ട് പോവണം ഡി
ആഹ് ആഹ്. ആഹ് ഉം.. ഉം അപ്പ രാവിലത്തേക്കക്ക ആട്ടിയാ?
ഇല്ലടി ഒന്നും ഒന്നും ഇട്ടില്ല. നാളെ ഇനി എന്തെങ്കിലും ചെയ്യണോ?
ആഹ് ആഹ്.
നിനക്കൊണ്ടോ ന കറിയൊക്കെ ഉണ്ടോ?
ഇവിടെയടി നാളത്തേക്ക് ഇതുപോലെ എന്ത്വ അപ്പത്തിന് ആട്ടാനിട്ടിരിക്കുന്ന്. പിന്ന മീൻ ഇന്നലെത്തെ ചൂട കറിയായിരുന്നു നിന്ന് എടുത്തത് ചൂട വെച്ചത് വെട്ടി വെച്ചിരുന്നിന്നെടുത്ത് കറി വെച്ച്. ഇപ്പ ചേട്ടന്റെ വീട്ടില് ചൂരയും മറ്റേ കൊടുത്ത് വിടാൻ അച്ചാറി ടാൻ വേണ്ടി അങ്ങ വിളിച്ച് പറഞ്ഞാരുന്ന് ചേട്ടനോട് അപ്പൊ അവിടെന്ന് ചൂര ചേട്ടൻ വെള്ളത്തിലെങ്ങാണ്ട് കിട്ടിയത് രണ്ടെണ്ണം എടുത്തോണ്ട് വന്നു. അത് ഞാൻ പോയി മേടിച്ച് അപ്പൊ ഞൻ വിചാരിച്ച് നാളെ അത് വെട്ടിയാ തല എടുത്ത് ത്ത് കറി വെക്കാം മറ്റേത് അച്ചാറിടാനും എടുക്കാല്ലോ പിന്നെ വേറൊരു ഒരു മീനും ഒരു ചുമപ്പ് കള്ളറ് എന്തുവ ഒത്തിരി അല്ലല്ല വേറൊരണ്ണം ഉണ്ണി മേരിയ തൊലി കളയുന്ന എന്തോ ഒരു മീനാണ് അതും ഒരാ ആഹ് രണ്ട് മൂന്നെണ്ണം ഉണ്ട് അപ്പ ഞാ വിചാച്ച് അത് പിള്ളേർക്ക് വറ പിള്ളാർക്ക് വറക്കാവന്നും പറഞ്ഞ് എടുത്തോണ്ട് വന്നതാ അപ്പൊ ഇപ്പ നാളെ മറ്റേ പൊതിച്ചോറ് കൊടുക്കണോന്ന്.
എവിടാടി?
മറ്റേ ഡി വൈ എഫ് എ ടെ പൊ തിച്ചോറി ല്ലേ ആശുപത്രി കൊടുക്കുന്ന അപ്പ അത് ഇവിടെന്ന് മൂന്നാലെണ്ണ ആ കൊടുക്കുന്നത് എല്ലാ പ്പ്രാ വശ്യവും അങ്ങനെ ചെയ്യുന്നത് ഒന്നോ രണ്ടോ പൊ തിയ എല്ലാരും കൊടു ക്കു ന്ന ഇവിടത്തെ ആ ആൾക്ക് ത് അത്രയും കൊടുക്കണം അപ്പൊ ഇപ്പൊ നാളെ ജോലിയൊന്നും ഇല്ല എന്ന് പറഞ്ഞുകാര്യം നാളെ അ അച്ചാറ് ഇവിടെ ഇതപ്പ ഇപ്പൊ ചോ റൊക്കെ ഇനി വെക്കണം എന്നാ ഇന്ന് വെച്ച ചോറുണ്ടായിരുന്നു നാളത്തേക്ക്
ഉം
പക്ഷെ ഇനിയിപ്പ അത് കൊടു പൊതിച്ചോറ് കൊടുക്കണമെങ്കിൽ നമുക്ക് ആ അതിന് വേണ്ടി ഇനി ചോറ് വെക്ക ണോ അല്ലേലും തലേദി വസത്തെ നമുക്ക് പറ്റത്തില്ലോ കൊടു
പറ്റത്തില്ല ആ അതാ
ആ പിന്നയിപ്പ ചോറ് വെക്കാത് കാരണം നാളെ രാവിലെ വെക്കണം പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോത്തേക്കും
ആഹ
മതി എന്നുള്ള രീതിയിൽ പറഞ്ഞ് കൂടെ ഒരു കൊച്ചനാ വന്ന് പറയുന്നത്
അന്നോ ആ
ഉ അപ്പ അങ്ങനെ അത് വന്ന് അത് ഞാനിവിടെ ഇല്ലായി പിന്നെ ഇവിടെ ഫൂട്ടും അങ്ങനെ എന്തൊക്കെ ഇരിപ്പുണ്ട് ന്നാ വിചാരിച്ച് എന്നാൽ തോര നോക്കി വക്കാ ആ മീൻ എടുത്ത് വർക്ക വേ റെ ചെറിയ വേറെന്തോ ചെറിയൊരു മീനും അപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊണ്ട് വന്ന്‌ തന്ന്‌
ഉം
അതെല്ലാം കൂടെക്കെ വെട്ടി എടുക്ക നാളെ ഒത്തിരി നേരം പിടിക്കും അത് കാരണം ജോലിയും കഴിഞ്ഞ് കേറാൻ
ആഹ ജോലി യാ ല്ലെ
ഉം പൊതിഞ്ഞ് എടുക്കുന്ന്‌ ആഹ എനിക്കാ ഞാൻ അപ്പ പറഞ്ഞില്ലായിരുന്ന തുണി കഴുകിക്കൊണ്ടിരുന്ന സമയത്ത് അത് കഴിഞ്ഞപ്പോ കൊറച്ചു നേരം കഴിഞ്ഞ് ഇപ്പൊ വീണ്ടും ഒന്ന് വന്നായിരുന്നു പിനങ് മാറി പിന്നെ ദേ ഇതുവരെ ഒരു കുഴപ്പൊ ഇല്ല ഇനിയിപ്പ നാളെയും കൂടെക്കെഞാൻ വിചാരിച്ചു നോ ക്കി ഇത് ഇതൊന്ന് കഴിഞ്ഞു കഴിയുമ്പഴേ എന്തുവാന്നുള്ളത് നാളെ ഇനി യും അടു പ്പിച്ച് ഇങ്ങനെ വരുന്നു എന്തായാലും പോണം ഒന്ന്‌ ആശുപത്രിയില് അച്ഛന്റെ ആ സർജറി ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ആഹ്
ഉം ഞങ്ങളൊരു ഡോ ഡോക്ടറിന്റെ പേര് പറഞ്ഞില്ലേ നല്ലൊരു ഡോക്ടറാടി എന്നൊക്കെ പറഞ്ഞോണ്ട്
ആഹ ആഹ അവിടെ പോണോ ന്ന് പറഞ്ഞ് ഞാൻ നിന്ന് അപ്പ ഇപ്പ വിളിച്ചപ്പ
ഇന്ന ല്ലേ ഉം
പക്ഷെ അവിടെ വേറെ നമുക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ അവര് എല്ലാം കുറിച്ച് തര ത്തല്ലേ ഉള്ള്
കുറിച്ച് തരുവാടി പുറത്ത് പോയി ചെയ്തിട്ട് പിന്നെ അവരുടെ വന്ന് കാണിക്കണം
പ്പ കാണിക്കണം അപ്പൊ ഞാാനിങ്ങനെ പറ ഞ്ഞ് പറഞ്ഞപ്പോ എന്റടുത്ത് പറഞ്ഞു നോക്ക് മ ക് ട്ട റ ടുത്ത് അവിടെ പോ അവിടോ ട്ട് പോവാ അമ്മ പറഞ്ഞില്ലേ അങ്ങനാ ണെങ്കിൽ അങ്ങനെ പോഹോസ്പിറ്റലിൽ പോന്നെങ്കി അങ്ങനെ തന്നെ പോന്നൊക്കെ പറഞ്ഞു
ഉം
ഉം എന്തായാലും നാളെ ഞാൻ വിചാരിച്ചു നാളെ കൂടെ ഒന്ന് നോക്ക ഇത് എന്ത് വാണെന്നോ
ഉം
ഇപ്പഴത്ത അസുഖോന്നും പറയാൻ പറ്റത്തില്ലല്ലോ വെറുതെ ഇരിക്കുന്നവർക്കൊക്കെയല്ല ഒരേ അസുഖങ്ങൾ വരുന്ന
ആഹ അതാടി കൊണ്ട് കാണിക്കുന്നത് നല്ലതാ പെട്ടെന്നേ
ഉം മോനിപ്പ എന്നിട്ട് എഴുതുന്നോ പഠിക്കുന്നോ
നീ വിളിച്ച സമയത്ത് ഇവിടെന്ന് ക കളിക്കുന്നടി
ഉം
ആരെങ്കിലും വിളിക്കാൻ കാത്തിരിക്കുവാ അവിടെന്നണിക്കാൻ വേണ്ടി
ആഹ് ഹിന്ദി ഹിന്ദി വായിക്കുവോ
ഇല്ലടി ഹിന്ദി ഇപ്പൊ ഈ വർഷം തൊട്ട് തുടങ്ങിയതേ ഉള്ളൂ അപ്പൊ ലെറ്റേഴ്സ് അയൊക്കെ അത് തൊട അത് തൊട ക്കായള്ളൂ ഇപ്പൊ ഏ എവിടം വരാ ആ കൊറച്ച് ആയതേ ഉള്ളടി കൊറച്ച് ലെറ്റേഴ്സ് ഏഴ് ലെറ്ററ് നാളെ ഡിക്റ്റേഷം ഔ വരെ ഓമാത്ര ഉള്ളൂ
ആ മോനി ഇപ്പ എൽ കെ യു കെ ജിയിലല്ലേ
ഇല്ലടി ഒന്നില്
ഒന്നിലായോ ഇപ്പ അപ്പൊ ഇപ്പ തുടങ്ങിയതേ ഉള്ളാ
ആഹ് ഈ വർഷം തൊട്ടാടി ഇവർക്ക് ഹിന്ദി
ആഹ് നല്ലേ ആ മോനൊക്കെ ആ യു കെ ജിോടെണ്ടായിരുന്നു
ഉം ഇവർക്ക് ഒന്നാം ക്ലാസ് തൊട്ടാടി പിപ്പ മറ്റേ ആയി യൊക്കെ അക്ഷരങ്ങള് തുൊടങ്ങുന്നേ ഉള്ളു അപ്പൊ ഇച്ചിരിച്ചേ ഒള്ളൂടി ഇപ്പൊ ഇതുവരെ പഠിപ്പിച്ചതൊക്കെ വെച്ചിട്ട് ഇച്ചിരി ചെ ചിരിച്ച വെച്ചിട്ട് ഇതുവരെ എക്സാം നടത്തിയതിട്ട്
ന്നിലാകുമ്പോഴത്തേക്കും ഇവർക്ക് വാക്കുകളൊക്കെ എഴുതിപ്പിക്കും
ആഹ് നല്ലേ ആ
ആഹ് മറ്റേ അക്ഷരമൊക്കെ യു കെ ജി വെച്ച് പഠിപ്പിക്കും ഒന്നാം ക്ലാസ് സാമ്പഴത്തേക്കും ഇത് എഴുതിപ്പിക്കാനും ഒക്കെ തുടങ്ങും അത് നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളില് നമുക്ക് അഞ്ചാം ക്ലാസ് തട്ടെങ്ങാണ്ടക്കെല്ലായിരുന്നു
ആഹ നമുക്ക് അഞ്ചു തൊട്ടായിരുന്നു ഞാനും പറയുമായിരുന്നു രണ്ടോ മൂന്നോ ഒക്കെ ആവുമ്പോ മതിയായിരുന്നു ഇവർക്ക് ഹിന്ദിയും ഒക്കെ
ആഹ് ഉം എന്നാ ശരി നീ കുഞ്ഞിനെ പഠിപ്പി ശരി എന്ന
ആഹ് ശരിയങ്കി ശരി ഉം ശരി ശരി ഡാ